അ ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് എന്തൊക്കെണ്ട് വിശേഷം ചെൽപ്പോ ഈ മഴെയ്താലേ റൈഞ്ചിനൊരു കള്യ. അ മഴങ്ങനെ പെയ്യല്ലേ പ്പൊ ലർച്ച്ണ്ട് വെയിലിങ്ങനെ വർന്ന് ണ്ട് പ്പൊ
ആ ആ വിടി അങ്ങൻതന്നെ മഴ പെയ്യും ചെയ്യ്ണ്ട് വെളിച്ചങ്ങനെണ്ട്
ആ അ ആഹ്
മയ പോവുന്ന പോലെയാ ണ്
ആഹ് മഴ പെയ്താ ല്ല സുഖൊക്കെ തന്നെയെ
പിന്നെ മ മഴ പെ യ്താ ല ല്ല സുഖത്തി കെട്ന്നൊറങ്ങാം പക്ഷെങ്കില് ആ അലക്കിയൊ ക്ക ഉണ്ടെങ്കിലാണ് ഒ പ്പാട് ഉണങ്ങി കിട്ടാന് വാഷിങ്‌ മെഷീൻ ഉണ്ട് അയ്ലാണ് അലക്കല് പക്ഷെങ്കില് ഉ ഉണങ്ങണല്ലോ എന്നാലും
ന്നാലും വേറെ ചുറ്റിട്ടാണല്ലോ അയിന്നൊ ണക്കിയാലോ
അയിനോട്‌ ആ നല്ലോണ്ണം ഒന്ന് ഉണങ്ങണല്ലോ ഇപ്പൊ തൽക്കാലം ഒരു മെഷീൻ ഇവിടെ എന്താെച്ചാ മെഷീന് കംപ്ലൈന്റ് വന്ന് ഈ ഒരു സമയത്തെന്നെ കൊണ്ടുവച്ച് കംപ്ലൈന്റ് ആയി അങ്ങനെ പിന്നെ ആഹ് ആ ഓട്ടോമാറ്റിക് ഫുള്ളിഓട്ടോ
അതാ ആഹ് അപ്പൊ ഇവര് കംപ്ലൈന്റ്ന്ന രണ്ടും ഒറ്റടിക്ക് കംപ്ലൈന്റ് ആവുലേ
ആ എന്നിട്ട് ഇതേ സമയ ഒരുപാട് ആൾക്കാര്ണ്ടായാല് മയെയ്തോണ്ട് ഒണങ്ങു ല്ലല്ലോ ന്നട്ട് അവരെ വിളിച്ചെങ്ങാനു ഒ ലെന്താക്കി ഇക്കികൈക്കൊരു വേദന ണ്ടായിനു കയ്ന്റെ മുട്ടിനൊരു വേദന എന്താന്നറിയൂല പെ ട്ടെന്നൊരു മുട്ടിന് വേദന വന്നിട്ട് അങ്ങനെ ഞാൻ വ്ടെ കാണിച്ച് ച്ച് കാണ്ച്ച്ങ്ങാനും പിൻ മരുന്നൊക്കെ വാങ്ങി മരുന്ന് വാങ്ങിയൊര് കുടിക്കുന്ന സമയത്ത് വേദനല്ല നല്ലോണം മാറിപ്പോകണ്ട് ക്ഷെ ഗുളിക നിർത്ത് നേരോ പിന്നേം വേദനവര അങ്ങനെ പിന്നെ വേറൊര് ഒരു വീട്ടിൽ ഒരു പിന്നെ ന്താണ് ഒരു ഡോക്റ്റെ പോയിട്ട് കാണ്ച്ച്. ഉം വീട്ടില്. അപ്പോ ഡോ റ്റ് പർഞ്ഞെന്തോര് പേരർഞ് എന്താ ബോ ന്തോരു പേരർഞ് കിട്ടാത്തൊരു പേര് ടെന്നീസ് പോളിയോ ന്തോ രു സംഭവം ആഹ് അത് പറഞ്ഞപ്പൊ പറഞ് ആഹ് അതേച്ചാ കൺ ഒര് സ്ഥിരായിട്ട് ന്തോ ജോലി ചെയ്തീനോന്നൊ നമ്മളെടുക്കാത്ത ജോലി എന്തോ ചെയ്തീനോന്നോയ്ച് അപ്പൊ ഞാന് ഈ റഹ് റൈറ്റിം വർക്ക്ല്ലേ ഏത് ന്നെ
മൊറയ്റ്റിവർക്ക് ആഹ്
ആ അത് ചെയ്തോ ക്കീനു പക്ഷെ അത് ഫുള്ളാക്കിട്ടൊന്നുല്ല ഫുള്ളാക്ക നായില ഞാന് മെനക്കെട്ട് കുത്തിര്ന്നങ്ങാനെ ഞാനഹ് എയ്തി ഏന്തിങ്ങാനും അപ്പം വന്നാണ് തോന്ന്ണ്ട്
ആഹ് അങ്ങനെ നമ്മള്പ്പോ എയ്താത്ത എഴുതാതെ എഴുതിയിട്ടേക്കാരം ഉ സ്കൂൾ പഠിക്കണ കാലത്തെയിതിയതല്ലെ ഉം പിന്നെ നിർത്താതെ എഴുതുവല്ലേ ത് ആ ആഹ് ഇത്രട്ട ദിവസത്തിനുള്ളത് യെയ്യ്ണല്ലേ അപ്പൊ ങ്ങനെ ചെയ്തപ്പോ ആയതേക്കാര ലെ
ആഹ് അങ്ങനെ ചെ ചെയ്തിട്ടാ തോന്ന്ണ്ട് അങ്ങനെ അപ്പൊ അയാള് പറഞ്ഞ് പിന്നെ ആ ഡോക്ടോട് പർഞ് ആഹ് പർഞ് അങ്ങനെ പർഞ് അപ്പൊ പർ പിന്നെ എന്തായാലും ഗുളിക കുടിച്ചോക്കി പറഞ്ഞിട്ട് ഓരും തന്ന് ഗുളിക ന്നെ അഹ് പത്തോസം കുട്ച്ച് കുറവില്ലാഞ്ഞിട്ട് പിന്നിം പോയി അപ്പോ പർഞ് സൂചി വെക്കണോന്നർഞ് അപ്പൊ സൂച്യക്കണോന്നർഞ്ഞപ്പം പിന്നെ ആക്കി ക്ക് പേട്യാ തെല്ലിന് സൂച്യക്കണോന്ന് അപ്പ പേട്യാവ എല്ലിനല്ലേ അല്ലാണ്ട് നർമ്പിനാണേ ത്ര പ്രശ്നല്ലേല്ലോ നര് മ്പിനാവുമ്പോ ത്ര പ്രസ്നല്ലല്ലേ എല്ലിനാവുമ്പം പേട്യല്ലേ അപ്പ എല്ലിന് കുത്ത്യക്കണം ർ ന്ന് ഭയങ്കര പേടി എന്തായാലും ചെയ്തു വേദന ആഹ്
പിന്നെ പല കാലം വേദനേം കാര്യക്കേക്കാരം
ആഹ് ഇത് വേദന മാറണ്ടേ അങ്ങനെ എന്തായാലും പ്പൊ അൽഹംദുലില്ല പ്പൊ കൊഴ്പ്പല്ല സൂച്യെച്ചേരം സുഖായി ന്നട്ട് ഇയാളോട് പിന്നെ സർവീസ് ന് വന്നെ നന്നാക്കാൻ വന്ന ആളോട് ഞാൻ പർഞ് ങ്ങനെ കൈ വേ നാണ് ങ്ങള് വേറെ ന്തെങ്കിലും ഓര് പിന്നെ ആ കേടായി പിറ്റേത്ത ദിവസാണ് ഞാന് അയാളെ വിൾച് ഇത് വാഷിംഗ് മിഷീന്റെ കാര്യം പർഞ്ഞിട്ട് അപ്പൊ ഓര് വന്ന് അത് കൊണ്ടോണോ ന്നർഞ് അത് കൊണ്ടോയി വ് ടെ വേറെ കൊണ്ടേച്ച്ണ് ഞാമ്പർ നമ്പൻ അങ്ങനെ കൈക്ക് വേദന ആണെന്ന് പറഞ്ഞ അപ്പോ അപ്പോര് പർഞ്ഞെ തൽക്കാലം ഞാന് മറ്റേത് തര് ന്നവെ രെ വേറൊന്ന് കൊണ്ടേക്കാർഞ് അങ്ങനെ കൊണ്ടേച്ചോണ്ടിക്ക് സമാധാനം ന്നാല് പക്ഷെ ആദ്യ ഇള്ളേന്റെ അത്ര ആ പകരം ൻക്ക് ആ ഇപ്പ ചെയ്യാൻ വേണ്ടീട്ടെ ഇപ്പോ അലക്കാൻ വേണ്ടീട്ട് ക്ക് പ്പോ തൽക്കാലത്തേക്ക് ഒന്ന് കൊണ്ടെച്ച തെന്നെ.
ആ, ആ.
ആഹ്, അങ്ങനെ, എല്ലേരും, ഒന്നും, അങ്ങനെ, ചെയ്തും, തരൂല, ഇതോര്, നന്നാക്കാൻ, കൊണ്ടോന്ന ന്ന മിഷ്യനെ അയക്കും കൊണ്ട് തന്നിണ്ടാവ
അങ്ങനെ
ആഹ് അഹ്കൊണ്ട് ചേകൊണ്ട് പ്പ സമാധാനംണ്ട്, ഇനിപ്പ, ആ, നന്നാക്കി, കിട്ടണോ ങ്കിപ്പോ, നല്ലൊരുപൈസയാവും, എണ്ണായിരുർപ്യങ്ങാനാ, പർ ണെ, നന്നാക്കി, എടുക്കണെങ്കില്.
ഔ എണ്ണായിരോ ഒരു വേറെ വാഷി മെഷീൻ വാങ്ങണ പൈസായല്ലോ
ആ വേറൊന്നും വാങ്ങേണ്ടിപൈസാ യായി
ആ.. നിങ്ങളെ, ഏ... നിങ്ങടെ മെഷീനെത്ര ആയിക്കാണും
അതുനാപ്പതുർപ്യന്റെയാ നാപ്പേയിർപ്പ്യന്റെ എട്ട് ഉം.. അല്ലല്ല അതിനുശേഷവും പിന്നെ ആ ഒന്ന്കേടായപ്പോ വേറൊന്നുവാങ്ങിയതാ. അപ്പൊയത് അതിലാകുമ്പോ നല്ല വൃത്തിയാവും ഒരു, നമുക്കുതൃപ്തിയാവും. ആദ്യഉള്ളേല് ആ ഇപ്പൊ കേടായിപറഞ്ഞില്ലേ, ആ.. കേടായീന്ന് പറഞ്ഞ മെഷീന അലക്കുമ്പോ നമ്മളുകല്ലുമേലെയൊക്കെയിട്ടലക്കൂലേ, അതേമാതിരി വൃ.. വൃത്തിയാവും, വൃത്തിയായി കിട്ടും. അപ്പമെനിക്കതിലൊരു തൃപ് വൃത്തിയായില്ലെ ചെയ്യുമ്പോ, ഇന്നിപ്പോ കൊണ്ടെച്ചേരുന്നെ എന്നിട്ടിങ്ങനെ വിളിച്ചു നോക്കല്ല, അതു വേഗമായികിട്ടുവോ അതിലുവൃത്തിയാ കില്ലെന്നും പറഞ്ഞിട്ട് അതിലുചെയ്തു ചെയ്തെങ്ങാനംഇതിലു ചെയ്യുമ്പോളെന്തോരു വൃത്തിയാകായികയല്ല എന്നാലുംമെനിക്കെന്തോരു മനസ്സിനൊരു തൃപ്ത
ഇപ്പൊ, ഇപ്പൊ ഉപയോഗിക്കണതെ ന്താണ് ഓട്ടോമാറ്റിക്കാ..
ആ, അതുഓട്ടോമാറ്റിക ന്നെണ് പിന്ന, പിന്നെയാണ് ഞാനെല്ലാം കൂടി ഞാൻ ഇടൂല. ഓരോരുത്തർക്കു അങ്ങനെ ഇടൂ. ഒരോരുത്തരുടെയോരോരുത്തരുടെയിടും. എല്ലാം കൂടിഇടുമ്പനി ക്കാധി അതേടി എന്തോയൊരു പോലാ അപ്പൊഎന്റെ തന്നെയിടും. പിന്നെ എന്റെ മാപ്പിളേടെ തന്നെയടും. ഫുള്ളുവർക്കിങ്ങാണ്
അല്ല, ദിവസവുംതിരുമ്പു വോ
ആ.. ദിവസവുമുണ്ടാവും. തീരുമ്പാനുണ്ടാവല്ലോ
അതൊന്ന്, പിന്നെ കുട്ടികൾക്കൊന്ന് അപ്പൊ കറന്റുബില്ല്കുറച്ചുണ്ടാവുമല്ലോ അല്ലെങ്കിപിന്നെ രണ്ടു ദിവസം കൂടുമ്പോളൊക്കെ തിരുമ്പിയാപോരെ
അതിന് വേറൊരു കാര്യമുണ്ട്. ഒരു കൂട്ടം തന്നെയല്ലാതിരുമ്പ. രണ്ടുംമൂന്നും കൂട്ടം കൂട്ടാ തീരുമ്പ ആപ്പൊ ഇന്നിപ്പന്റെ തിരുമ്പുകയാണെങ്കില് എന്റെയൊരു മൂന്നാലു കൂട്ടണ്ടെങ്കില് ആ, മെഷീനുവർക്കുചെയ്യൂ. എന്റെയൊര് ഉം.. ഉം ആ, എന്നുംതിരുമ്പും ആ... ഡ്രസ്സ് അല.. ആ.. ആ.. നല്ലൊക്കെ ആണെങ്കിലും പുറത്തുകൊണ്ടുപോയങ്ങ് അലക്കിക്കാണോ ഞാന് നല്ലതുമെഷീനില് പുതിയതക്കെ ബാക്കിയൊക്കെ, ബാക്കിയൊക്കെ ഇന അയിലും ഇതിലിപ്പോ വെള്ളയൊന്നുമിതില് മറ്റേതിലാണെ വെള്ളയൊക്കെ അലക്കാൻ പറ്റിയേനെ ഇതിലുവെള്ളയൊന്നു മിടാൻ പറ്റും
ഇപ്പ എന്തൊക്കെയാ വെള്ള വെള്ളയൊക്കെ തീരുമ്പാൻ എന്തൊക്കെയോ പേപ്പറു കാര്യങ്ങളുമൊക്കെ ഇറങ്ങിയിരിക്കണല്ലോ ഇൻസ്റ്റഗ്രാമിൽ ഓരോന്നു കാണാം. അതില് കളറു പിടിച്ചു. അതിന്നിങ്ങോട്ട് ചാടി വരും.
കാണാൻ തന്നെ നല്ല രസമുണ്ടായി
സാധാരണപോലെ ടിഷ്യൂ പേപ്പറുപോലെ, ആ...
ആ.. അപ്പൊഎന്തെല്ലാ ണ്ട്. ഓരോന്നു വർക്കു ന്നുണ്ട്
ആ, മനസമ്മാരങ് നിന്നോട്ത്താ മതി. പൈസയും കൊറച്ചെങ്ങാ കൊടുത്താമതി. എല്ലാ സംവിധാനുണ്ട്. എങ്ങനെ
ഇനി വാങ്ങീനോകീണത്
ഇല്ലല്ല, ഇവിടെ വാഷിംഗ് മെഷീനില്ലല്ലോ ഇവിടെ ഞങ്ങളാണു മെഷീൻ. ഉം.. ഇവിടില്ല. ഇവിടെ ഞങ്ങളുതന്നെയാ മെഷീന്
അതാകുമ്പോ നല്ല കാര്യം വൃത്തിയുള്ള ഡ്രസ്സിടാലോ
നമ്മളവനാ അവനാന്റെ തിരുമ്പുക അവനാ, അവനു തിരുമ്പോന്നല്ല അങ്ങനെയല്ല, നമ്മളു തന്നെ തിരുമ്പാണ്
ആഹ ആഹ അതാ പിന്നെ സാ ആ ആ പിന്നെ സമയത്തിന്റെ പ്രശ്നാണ് ആർക്കും സമയ സമ്യല്ലാത്ത പ്രശ്നാ ഉം തീരുമ്പാനൊക്കെ പോയിക്കയാണെങ്കില് പിന്നെ കൊറ സമയം എടുക്കും കേയറി വരണെങ്കില്
എന്റെ ഉമ്മ ഉപയോഗിക്കലെ ഇല്ല. ഉപയോഗിക്കലേച്ചാ പതുപ്പ് ബെഡ് ഷീറ്റൊ അങ്ങനെ വല്ലാതെ ചെളി ല്ലാതൊക്കെ അത് അതിന്റെ ഒപ്പം ഇങ്ങനെ നിക്കണല്ലോ ഓട്ടോമാറ്റിക് അല്ല സാധയാണ് അപ്പൊ ഇങ്ങനെ ഒൽമ്പാനും ഇതിനൊകെ ആഹ ഇന്റെമ്മ അങ്ങനെറല് പിന്നെ ചെലപ്പണ്ടല്ലോ ഇപ്പൊ പണിക്കാരും തിരക്കും കാര്യങ്ങളൊക്കെ ക്കചെലപ്പോ ഒരു ദിവസം തിരുമ്പാ കൂടൂല അപ്പൊ പിറ്റേന്നെക്കെടുമ്പോ ചെൽപ്പോ രണ്ടോട്ടരുത് അങ്ങനെ ഒന്നിച്ചിടും അങ്ങനെക്കെ ആവുമ്പോ രണ്ടു ദിവസത്തൊക്കെ ആവുമ്പോ അങ്ങനെ ഒന്നിച്ചിടും
ആ ആ അതില് ആ അതിലാണെങ്കി ഞാൻ പറയൂ അത് അതിലിടുന്ന നേരം കൊണ്ടമ്മ പുറത്തുണ്ടോയി
ആ അതിങ്ങനെ നമ്മളന്നെ ഒലമ്പാനും ഇങ്ങനെയൊക്കെ നിക്കണ്ടേ.
ഇതാകുമ്പോ നമ്മളിതില് ആ ഇതിലിട്ടങ്ങ് പോയിക്കാനമ്മക്
ഇനിക്കൊക്കെന്നല്ലേ ഞാൻ ചെന്നാ പ്പം മെഷീന് മെഷീൻെള്ള ഞ്ജ് ഇഷ്ടല്ല കാരണം അയിമ്മെ നിക്കണെലാനും പണി നമ്മളെ കല്ലുമേട്ടു തിരുമ്പിയാൽ കൈയ്യും മറ്റേതാ കറങ്ങി കയ്യണ്ടേ അത് എടുക്കണണെങ്കിലാ ഉ ഉ ഉം ആ ടൈമാകാണാം ചിലത് ചളീന്റെ അതൊന്ന് ബ്രഷിട്ട് ഒരക്കാൻ നിക്കണം. ആകെ ബ്രഷിട്ടൊരച്ച് രണ്ടടി കല്ലുമ്മേഅടിച്ചാ അതുകഴിഞ്ഞു ഉം പക്ഷെ സുഖവില്ലാതാവുമ്പോ ആ നമ്മളെതടികൊണ്ട് കയ്യാതാകുമ്പോ പിന്നെ അത് അതുതന്നെ വെ വച്ചാം
അരാ
ഊരവേദനകാരണം വാങ്ങിയതാണേ
ആ ആ ആ അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ സുഖാ
ആ അങ്ങനെയൊക്കെ ആവുമ്പോ നടക്കും ഉം
ഇപ്പൊ ഞാന് കൈക്ക് സുഖമില്ലാത്ത സമയത്താ പോയി ഇത് കേടായി പോയതും അങ്ങനെ എല്ലാംകൂടിയും പ പറഞ്ഞേകൊണ്ട് അയാള് വേറെ വെച്ചു ഉം അതന്നെ
എല്ലാം കൂടെ ഒപ്പം
ആ എല്ലാം കൂടി ആവുമ്പാണ് എല്ലാം കൂടി ഒരുമിച്ചാ അല്ലെങ്കിലും വരിയാ എന്തോ ബു
ആ കുട്ടിയള് മുഹർറം ഒബിന് പ ത്തിന്റെ ആ ലീവില് വന്നതേക്കാരല്ലേ എങ്ങനെ വരല് മാസത്തിലോ
മാസത്തില് മൂന്നോ നാലോ ദിവസം ലീവുണ്ടാവും ഉം ഉം
അങ്ങനെ പ്പൊ ശീലായിക്കൂലേ അവിടെ പോയീന്ന്
ആ അപ്പൊ മോന് ആ മോന് ശീലം അയക്കുന്നു ഓന് കുറേ ആയി അങ്ങനെ പഠിക്കുന്നു ആ ആ അല്ല ഓനെ ഹിഫ്ളിന് പറന്നയച്ചീനു അഞ്ചാം ക്ലാസ് കഴിഞ്ഞുപോയതാ ഹിഫ്ളിന് അഞ്ചെന്ന് പോയതാ ആ അത് കൈഞ്ഞേരം പിന്നെവന് ഈ കോയിസ്ടുത്തത് എസ് എൽ സി കയിഞ്ഞ് പിന്നെ പ്ലസ് വണ്ണിലേക്ക് എ അപ്പൊ ഈ കോഴ്സും ഇതുംകൂടി സ്കൂൾപഠനോം ഇതുംകൂടി ഒരുമിച്ച് ആ ആ അങ്ങനെ അപ്പൊ ഓന് അത് ശീലായിക്കുന്നു മോക്കിന്നാ അത്ര തെക്കല്ലല്ലോ ഫസ്റ്റിലല്ലേ അപ്പൊ
ഇത് മോ മക്കള് മക്കളെ ഇഷ്ടത്തിനെടുത്താ അതോ ഇങ്ങള് ഇങ്ങക്ക് താൽ താല്പര്യത്തിന് അങ്ങനെ പറഞ്ഞേക്യാ
അല്ലല്ല അവള് താല്പര്യം ഉണ്ടായീനു
തോൽക്ക് താൽ
മം ഉം ഉം നല്ല നമ്മളെ താല്പര്യത്തിന് കൊണ്ടുപൊയി ആക്കിയാ നിക്കൂല. ആ നമ്മള് പറയിയോ ആ നമ്മളയിന് പിന്നെ എന്താണ് പറഞ്ഞു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലായി കൊടുക്കീയും ഓൽക്കൈന് താല്പര്യം കൂടി രിയാൻനേരേം പിന്നെ നിന്നങ്ങുപോവും പഠിച്ചുപോവും ഇതെന്നുച്ചാ കുറേബുക്കുകൾ ഉണ്ട് ഉം അപ്പോ അത് ആദ്യമാദ്യമാകുമ്പോ വിട്ടുനിക്കുമ്പോള്ള ഒരുവിശം നന്നായല്ലോ അതേണ്ടായിരുന്നുള്ളു പിന്നെ ഇപ്പം കൂട്ടുകാരൊക്കെ ആയിട്ട് ഇപ്പോ സെ റ്റായി ഒരു ഉൽക്കിയൊ പിന്നെ ആലിമിനൊ ആ ഒഴിവുള്ളത് അതെ ആ അല്ല മോക്ക് മോള് വേണ്ട ഫസ്റ്റിലാ ആദ്യത്തെ കൊല്ലാ ഈ പ്രാവശ്യം പത്തുകഴിഞ്ഞിട്ട് കൊണ്ടുപോയി ആക്കിയതാ ഞാപ്പൊ ഈ പിന്നെ അവധിക്ക് വന്നപ്പൊല് വിളിക്കുയേം പറയേം ചെയ്തങ്ങാനോ
ആ ആ
ഇപ്പല്ല അഞ്ച് എ പ്ലസ് അഞ്ച് എ പ്ലസ് മൂന്ന് എ
ആ ആ കൊഴപ്പില്ലല്ലോ അത്യാവശ്യം മാർക്കണ്ടല്ലൊ അതന്നെ അവ അവിടെനിന്ന് പഠിച്ചാ അന്നുതന്നെ പിന്നെ ഓളകാക്ക ഇങ്ങനെ പോയി പോയി കണ്ട് ശീലായോണ്ട് അങ്ങനെപോയിണ്ടാവൂല്ലേ ആ
പിന്നെ വിളിക്ക
ആ ആയിക്കോട്ടെന്ന് ശരി ആ ആയിക്കോട്ടന്ന് ശരി. വാ